ട്രെയിനകത്ത് ആ പോയിട്ട് എപ്പ വന്ന്
കൊറച്ച് നേരം ആയടി വന്നിട്ട്
ഉം
ആഹ് ഫുഡ് കഴിച്ചോ
ന്നാ ഞാൻ കഴിച്ചില്ലടി എനിക്കിന്ന് വേണ്ട
അന്തുവാ
പ്പില്ല ഞാന് ബ്രെഡ് കൊച്ചു വന്നപ്പോ ഒരു ബ്രെഡ് എടു ത്ത് തിന്ന് ഒര് ആൽ മറ്റ മൊട്ട ഓംപ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിന അടുത്തിട്ടിന്ന് തിന്നു തിന്ന് അതിന്നപ്പ് വയറങ്ങങ്ന്ന് നറഞ് പിന്നെ പോയില്ല എല്ലായിടത്തും ഇഞ്ചി ചോയ്ച്ച് വിടെ ഉം അവളും ചോ മറ്റേ ബ്രെഡൊക്കെ തിന്ന് സോസും അതും ഒക്കെ ആയിട്ടി തിന്നിട്ടിരിക്കുവ ചോറ് പുഴുക്ക ഉണ്ടാക്കിയായിരുന്നു പുഴുക്കേ അതിര് അതും പിന്നെ ഉലുവാക്കഞ്ഞി ഒക്കെ ആയിട്ട് തിന്ന് തീർന്ന് സോസ് തീർന്നായിരുന്നു തീർന്ന് ആഹ് ടി വി കാണ്ന്ന് ഇര്ന്ന്
ആഹ് ആഹ് എവിടെയും വൈകിട്ട് ചീരി വിട്ങ്ങി
ജ് ഏതാ ഫോർ സ്റ്റാർ ആണോ ഫൈവ് സ്റ്റാർ ആണോ
സ്റ്റാർ എന്തടി
ചോദിച്ചേ ഫൈവ് സ്റ്റർ എല്ലാരും പറഞ്ഞ കേക്കാ ഫൈവ് സ്റ്റാറിന് കറണ്ട് ചാർജ് കുറവാണ്ന്ന്
ആഹ് ഇത് വ സാംസങ്ങിന്റെ എങ്ങാണ്ട് ഫൈവ് സ്റ്റാർ ഇത്ണ്ട് ഒത്തിരി വർഷ ആയി ഒരുപാട് വർഷമായതാ ഇ കംപ്ലൈന്റ് ഒന്നും ആയില്ലേ ചടക്ക് ചില സമയത്ത് ചെണ്ടമേളം കോട്ടുന്ന ഒരു ഇത കൊട്ടുണ്ട് പിന്നെ അതങ്ങ് മാറും എന്ത വന്നാ കറണ്ട് പിടിക്കുന്നന്റെ ആയിരിക്കും ആഹ്
പിന്നെ സീരിയലൊക്കെ കാണുവോ
ഒന്നും പറയണ്ടാ ഇവിടെ ഒരാള് ടി വി അങ്ങോട്ട് ത് വെക്കാൻ വന്നത് ഏതാണ്ട് എട്ത്ത് ഇട്ട് ടീവിടെ സൈഡ് സ്ക്രാച്ച് വീണ് ഡിസ്പ്ലേ പോയി ചെർതായ്ട്ട് ഇതാ ഇപ്പം എല്ലീഡി ടീവി
ആഹ് കൊള്ളാം അതാണെങ്കി യ്യോ അത് ശെരിയാക്കാ ഭയങ്കരം പാടാ ശരിയാക്കാനും ആളില്ലെന്ന് തോന്നുന്ന് ല്ലേ ഉണ്ടോ
ആഹ് എതറെ ആകുന്നൊന്നും ബാ ബാർ
മറ്റേലെ ഞങ്ങടെ വീട്ടിരിക്ക്ന്നെ പഴേ ടീവ്യാണെങ്കി പിന്നെ എന്തേലും പറ്റ്യാലും ആരെയെങ്കിലും വിളിക്ക്യാം പറ്റും
ത്രെ ആകൂന്നൊന്നും അറിയാം വയ്യാ
ആഹ്
ആഹ് ഇങ്ങനെ ഒര് സൈസ് കാണാ എന്നാലും എടത്തേ സൈഡ്ല് കൊറച്ച് വലത്തെ സൈഡ്ല് കൊറച്ച്തായ്ട്ട് ഇരിക്ക്യുന്നു
ആഹ് അത്ശെരി ഉം പിന്നെ എന്താ ആഹ് ആഹ് പിന്നെ നാളെയൊര് പരിപാടി ഉണ്ട് ബർത്ത്ഡേ അതിന് പോണം രാവിലെ ജോൽ രാവിലെ എഴ്ന്നേ അതാ പിനക്കേട് രാവിലെ ഇരിട്ട് ജോലി എല്ലാം ഒതുക്കി അന്ന് ഒമ്പത് മണിയാകുമ്പം പോവാാൻ പറ്റും തുളർങ്ങുമ്പോ ഇനി ആ സ്റ്റുഡിയോയിലോ വല്ലാം പോയി എടുക്കാന്ന് വിചാരിച്ചു
അല്ലെല്ലേ
ആ അതാ ഞാൻ ആലോചിക്കൻ ദുപ്പാശ്ശേരി പോയ അയ്യോ മറ്റേ എല്ലാ കടയിൽ പോയാ മുന്നൂറ് രൂപയുടെയൊക്കെ എടുക്കാന്ന് ഞാൻ അവൻ കുഴപ്പമില്ലല്ലോ ങ്ങെ മാറ്റിയാതെയല്ല നല്ല രസൊക്കെയാ ഈ മുന്നൂറ് നന്നൂറന്നൊക്കെ പറയുന്നത് തന്നെ ആ സ്റ്റുഡിയോയില് ചുള്ളേരുടെൊക്കെ ഉണ്ട് ഇനി അതൊ നമ്മളടാ നമ്മള് ആ ആ നമ്മള ഇപ്പൊ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോ സ്റ്റുഡിയോ ഒരു ടീഷർ്ട്ട് കൊ രണ്ടെണ്ണം എടുത്ത് ഒരു പാന്റ് കൊടുകുവാണെങ്കിലേ അവര് വിചരിക്കും കൊണ്ട് കൊടുക്കുന്നവരും നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോ അവര് അവരു ആരിക്കും ഓ പഴയ പൂറയൊക്കെ എടുത്തോണ്ടണ്ട് വന്നന്നല്ലേ വിചാരിക്കത്തുള്ളൂ ഒരു ആ ഫ്രോക്ക് ഒക്കെ ആയിരുന്നെങ്കിൽ ചിലവർക്ക് പിഡി പിടിക്കത്തില്ലേ സ്റ്റുഡിയോയി ഡ്രസ്സ് പെ അതിന്റെ ക്വാളിറ്റി അങ്ങനത്തെയാ പക്ഷെ അത് ഒത്തിരി നാള് നിക്കും ചില ചില മണ്ടർക്കൊന്നും അറിയതില്ല ല്ലല്ല് ആ പെങ്ക പച്ച അതെ രണ്ടാമത്തെേ മൂത്തത് മൂത്തത് മോന പത്ത് വയസുണ്ട്
എത്ര വയസുണ്ട്
ഒരു വയസ്സ് ആവാൻ പോകുന്നു
ആഹ് അപ്പം പിന്നെ ചെറിയ ഡ്രസ് എടുത്തത അപ്പൊ ചെറുതൊക്കെ നല്ലത് കിട്ടും
ഫ്രോ എല്ലാരും ഫ്രോക്ക് ആയിരിക്കും കൊണ്ട് കൊടുക്ക അത തന്നെ ബേബി മാളിൽ എന്ത
ബേബി മാളിൽ സെറ്റാ ബേബിമാളി എന്ത മറ്റേ ആ കളറിലെ മറ്റേ ഇതുണ്ടല്ലോ പിള്ളേരെ ഷോർസ് പോലത്തെ ജീൻസിൻ്റെതും
ആ അതന്നെ വേറരു കാര്യം ഇണ്ടടി എനിക്കാണെങ്കിൽ ആ ത്തിലായ എവിടാന്ന് അമ്മാമ വീട് ആ സ്ഥലം പറയേണ്ടല്ലോ അമ്മാമ വീട് എനിക്കരു കാര്യമുണ്ട് ഞാൻ അങ്ങനെ ചേട്ടന്റെ കൂടെ പോയിട്ടുള്ള ഡി ഞാന നാളെ പുല ഓട്ടിച്ചാ പോകന്നതേ എനിക്ക് പുതിയവിന്ന് റൂട്ടിന്ന് ആരുന്നെങ്കിൽ നേരെ അങ്ങ് എത്തേണ്ട വഴി അറിയായിരുന്നു കേട്ടോ പക്ഷെ ഇതതല്ല സംഭവം ആ അതന്ന് പറുമ്പോൾ നേര ഇത് ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ചേ എനിക്കാണെങ്കിൽ ആ മറ്റേ വഴി വന്നിട്ട് ഇതിലേ കൂടെ പോണ എന്ന് ഞാൻ ആലോചിച്ചില്ല അപ്പ വഴി കുമ്പോൾ എനിക്ക് മനസ്സിലാവകുയിരിക്കും
നമ്മുടെ ആ അമ്പലം ഇല്ലേ കരുനാവപ്പേടി ആ നമ്മടെ സെന്ററല്ലേ കെ എസ് ആർടി സി ബസിന്റെ അടുത്തൊരു ഇപ്പത്തട്ട് അമ്പലം ഉണ്ടല്ലോ ശിവനമ്പലം അതിന്ന് കിഴക്കോട്ടുള്ള റൂട്ടില്ലേ ആ റൂട്ട് പോയാൽ മതിയല്ലേ
ആ അതെ എനിക്കറിയാം അത് കഴിഞ്ഞ് മറ്റേ അമ്മടെല്ല മണയാലലി സ്ഥലൊല്ലേ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ് കഴിഞ്ഞൊരു സ്ഥലൊണ്ടല്ലോ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ എന്തുവാ അല്ല മറ്റേ അമ്പലം അമ്പലം അമ്പലം കഴിഞ്ഞ് അങ്ങോട്ട് പോയി പോയി പോയി ആ
അത് റൂട്ട് മാപ്പ് ഓപ്പൺ ചെയ്തങ് പോയാ മതി
ആ തിരിഞും മർഞ്ഞൊക്കെ പോന്നു അല്ല ഇപ്പൊരു പുതിയായിട്ടൊരു പാലം അല്ല പുതിയൊരു പാലം വന്നല്ലോ
ആ ആ ആ അതുവഴി ഇപ്പോ കൊറേയായി ഞാൻ പോയിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കെഴക്കോട്ടങ്ങ് പോവത്തേ ഒള്ളു
ഇവിടെ നമ്മടെ ഇവിടുന്ന് കെഴക്കോട്ട്
നമ്മുടെ ഇവിടന്ന് അങ്ങോട്ടങ് കാരണം ആ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോവത്തില്ല ഇവിട നേരെ ഒറ്റ റൂട്ട് കെഴക്കോട്ടങ്ങ് പോവത്
ആ അതാ നല്ലത് പണ്ടാര ഈ ഡ്രസ് വേടിച്ച് വച്ചായിരുന്നെ ഇങ്ങനടന്ന് കറങ്ങ ണ്ടയിര്ന്ന് നാളെ എനിക് കേക്ക്മുറികുമ്പൊ വടെത്തിയാമതിയായ്ര്ന്നു അമ്മയൊക്കെ വെളുപിലേ അങ്ങ് അമ്മേ എൻ്റമ്മേംഅചനൊകെ വെളുപിലേ പോന്നു അവരാ ബിരിയാണി വെക്കുന്ന ആൾ
ബന്ദുക്കളാണോ
അയ്യോ സ്വന്തം അമ്മേടേ സ്വന്തം ആങ്ങളേടെ മോൻ്റെ
ഓ ഓ
അപ്പം ചേച്ചിം ചേട്ടനും ഇല്ല പൊറത്താ
ആ കൊച്ചിൻ്റച്ഛനും അമ്മയോ അപ്പൊ കുഞ് ഒരു വയസുള്ള കൊച്ച് ഇവിടാണൊ അന്നേരം അടിപൊളി
മ്മ് അതിന്റെ കൂടെ എളയ മൂത് മൂത്തെ രണ്ട് മൂന്ന് പേര രണ്ട് പെമക്കളും എള ആ എള ആ അല്ല വലുതായിട്ട അവര് രണ്ട്പേരും ഇല്ലാത്തോൺണ്ട് വലുതായിട്ടൊന്നും ഇല്ലെന്ന് അമ്മളെ അട്ത്ത ബന്ധത്തില് മാത്രേ ഉള്ളു അപ്പം നമ്മളെയൊക്കെയാ ചെല്ലെണ്ടത് വേറെ ആരെയും വിളിച്ചിട്ടില്ല പിന്നെ ഇഞി അടുത്ത മാസം മോൻ നേ വരുത്തോള്ള് ബർത്ത്ഡേയാവുമ്പോ കാര്യം അവൻ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല ഇവര് എല്ലാരും കൂടെ കൂടി
വൈകിട്ട് കൊച്ചൊക്കെ വന്നിട്ട്
അങ്ങനെ വിളിച്ചില്ലെടീ അങ്ങനെ വിളി വന്നില്ല എന്നെ മാത്രം എന്നെ മാത്രം മെസ്സേജ് ഇട്ടാ വിളിച്ചത്
അ അതുകൊണ്ടാന്നോ
അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഞാനും മോളും പറ്റുവേങ്കി വരണം അങ്ങനെന്താ അങ്ങനാ പറഞ്ഞത്
ആ
അങ്ങനെ വയല്ല്യ ആളെ വിളി ഞാനന്നേരം അമ്മയ്ക്ക് ഇട്ടുകൊടുത്തു അമ്മ പറഞ് അങ്ങനെയൊക്കെ അങ്ങനൊന്നും അല്ല വലിയ ആളെയൊന്നും വിളികിന്നില്ല അതുകൊണ്ടാ അങ്ങനെ പറഞത് അടുത്ത ആ വേറേയാരേം വിളികിന്നില്ല അതാ അതുകൊണ്ടാ നീയും വിളിക്കുന്നെന്ന് പറഞ്ഞേന്ന് ആ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അതും എല്ലാം തുമ്പിക്ക് അവ മോക്ക് തന്നേയാണോ ഇല്ലയോന്ന് എനിക്ക് അറിയാൻ വയ്യ ഓർമയും ഇല്ല എന്തായാലും നമ്മക്ക് കൊണ്ട് കൊടുക്കാം നമ്മക്ക് ഇനിയും ഉണ്ടല്ലോ ചാൻസ് മ്മ് ഏ